ആ കേ
ആഹ് കേൾക്കുന്നുണ്ട് എന്താപാടെ സുഖല്ലേ സുഖാണ് ഉ വീട്ടില് ആരൊക്കെ ഉണ്ട്
വീട്ടില് ഞാനുണ്ട് ഹസ്ബന്റ് ണ്ട് രണ്ട് മക്കള്.
ഉം ഹസ്ബൻഡ് പോയ ഗൾഫിലാ ഹസ്ബൻഡ് വടെ? വടെ ഹസ്ബന്ഡ് രണ്ട് മൂന്ന് മക്കള് ഉമ്മ ഞാന് വേറെ ആരുല്ല. ഞങ്ങളന്നെ ഉള്ളു.
ആഹ്
പിന്നെ ആഹ് കുട്ടിയേളെക്കെ സ്കൂൾ പോയതാ ആഹ് പണി ക്കെ കഴിഞ്ഞ്. കുളിക്കാണ്ട് കുളിച്ചിട്ടില്ല.
എഹ് തൊടക്കലൊക്കെ കയ് വൈന്നേരാവുമ്പോത്തും
ആഹ് അലക്കാന് മിഷീല് ഇടും പിന്നെ
ഏഹ്.
കുളിക്കാണ്ട് ഇഞ് കുളിക്കാനും കൂടണ്ടാവും
ഫുള്ള് മെഷീൻ ലെന്നേണോ?
ഫുള്ളും ഇല്ലാ ഏഹ് അധികം ഓവറ്ള്ള ഒന്നും ഇടൂല. അലക്കാധികം ഓവർ ചെളി ഉണ്ടെങ്കില് അതൊക്കെ തുടക്കണതൊക്കെ നമ്മള് പുറത്ത് പോയിട്ടിരുന്നു കൈ
ആഹ്
എല്ലന്നും മിഷീൻല് ഇടൂല്ല.
ഏഹ്
അധികം ഇതിള്ളത് ഇടാൻ പറ്റൂല ചെളി പോവൂല. ആഹ് ഓവറ് ചളി ഇള്ളതൊന്നും വെള്ളിം, അങ്ങന അതൊക്കെ. പിന്നേ നിങ്ങളെ പണിയൊക്കെ കഴിഞ്ഞോ? നിങ്ങളെ പ കഴിഞ്ഞോ? ഏഹ് എന്താ ഫുഡ് എന്താ ഇണ്ടാക്കി ഏ ഫുഡ് എന്താണ്ടാക്കി.
ഇണ്ടക്കലക്കെ കഴിഞ്ഞു
ഹെ മീൻ കിട്ടിയോ ഏ ഉ പിന്നെന്താ ചോ ചെമ്മീൻ കറിയാ അല്ലാ റോസ്റ്റാ
അല്ല റോസ്റ്റാക്കിയ അങ്ങ എന്തെങ്കിലും തിന്നാൻ നേരത്ത് താളിക്കായിയാരിച്ചു.
അങ്ങനാവൂലെ ഉം പിന്നെ കുട്ടി എത്ര കുട്ടികളന്നന്നെ രണ്ട് കുട്ടികള് അല്ലേ?
രണ്ടാള് ആഹ്
ആ രണ്ടാളും സ്കൂളിപോണോരാ
ആഹ് രണ്ടാളും പോയി ഇനി ഒരു അഞ്ചേകാല് ആകുമ്പോ നോക്കിയാ മതി
ഏയ് രാവിലെ പോയിക്കാരല്ലേ
ആ അല്ല പത്ത് ഇരുപതാവും പോണെങ്കില്
ഏ അടുത്ത് തന്നെയാണോ മദ്രസ് സ്കൂൾ മദ്രസക്കെ അടുത്തന്നെ
ലാസ്റ്റ് ട്രീ ബസ്സ്
ഏ അത് പിന്നെ ലാസ് അപ്പൊ പിന്നെ സുഖ അല്ലെങ്കി വേഗം നേരത്തക്കെ ആകുമ്പോള് പോവാന് നമ്മക്കും പണീന്റെ തെര ഒക്കെ കൂടാവിട ഒക്കെ കൂട
ആഹ് അവര് നേരത്ത പോ അടുത്ത
ആഹ് അവര് ഒരു പത്ത് മണി കൃത്യം പത്തുമണി ആവുമ്പോത്തേന് പോവുല്ലാരും. പിന്നെ മോ ആഹ് രണ്ടാളും കാണു അടുത്ത് തന്നെ
ഉം
നിങ്ങള കുട്ടികളോ
ആഹ് ഗവൺമന്റിലന്നെ
ഉം ഗവൺമെന്റിത്തന്നെ പഠിപ്പൊക്കെ ഉണ്ടല്ലോ
ഏഹ് നമ്മള് പഠിച്ചിനി ആ കാലത്ത് അന്നത്ത നല്ല
അന്നത്തെ പഠിപ്പ് അന്ന് അന്ന് പഠി കിട്ടണ വലിയ കിട്ടില്ല ഇപ്പത്തെ പഠിപ്പ് വലിയ പഠിപ്പില്ലെങ്കിലും ക്ലാസ് ഇത്
ഇത് അന്ന് പഠിക്കണവർക്ക് പഠിക്കാ
നല്ല പഠിക്കാ ഇപ്പൊ പഠിപ്പിനല്ലല്ലോ പ്രാധാന്യം
ആഹ് ആഹ് ല്ലതാണ് ഇപ്പൊ പഠിക്കാത്ത കു റ്റുള്ളവര് പിടിച്ചുണ്ടല്ലോ പിടിച്ച് അവർക്ക് വേറെ ക്ലാസ് കൊടുക്കുക.
ആ അങ്ങനെണ്ടാപ്പ
ആഹ് ഇവിടെണ്ട് അവർക്ക് ശനിയാഴ്ചകളില് ശനിയാഴ്ചകളില് ക്ലാസ് എടുക്കണ്ട്.
ആഹ് ഇപ്പൊ പിന്നെ കുട്ടികൾക്കന്നെ പഠിക്കണന്നതുള്ള കുട്ടികളാ ആദ്യം പഠിക്കണന്നുള്ളതൊന്നുല്ലല്ലേ.
ആഹ് ഹ്ഹ്ഹാ
കുട്ടികള് അമ്മളൊക്കെ കാലത്ത് പഠിക്കണംന്നൊന്നില്ല സ്കൂൾക്ക് പോകുന്നല്ലാതെ
എന്റെ ഹസ്ബൻഡ് അന്നാതിരി ആ പേര് വിളിക്കുമ്പോ തന്നെ അരയൊ ഒന്നോ മാർക്ക് ഹ്ഹ് തരും പിന്നെ ആരയിലിടാ വെയ്യല്ലോ എന്നുള്ളതി ഒന്നാക്കി തരും എന്നൊക്കെ പറന്നെ
അത് ശരിയാണ്. ഭയങ്കര മടിയല്ലെ. പോവാനും മടിയാണ് ഇപ്പത്തെ കുട്ടികൾ പോവാന് ഉഷാറാ
പോവൂല അല്ല അന്ന് ഞമ്മുക്ക് പോകാൻ മടിയ പക്ഷെ ഇപ്പ അങ്ങനെയല്ല ഓർക്ക് പോണം സ്കൂൾക്ക്
എത്രേലാ നിന്റെ മക്കള്
ഉം ഞാൻ പോവണം ഒരാള് ന ആറിലോ ഒരാളെ ന നാലിലോ ആണ് ചെറുത് മൂന്ന് ആഹ് ഒരാള് നാലില് ഹലോ കേക്ണില്ലേ.
ആഹ് ആഹ് പറഞ്ഞോളി.
അഹ്. ഒരാഹ് ആറാം ക്ലാസ്ൽ ഒരാള് നാലാം ക്ലാസ്സിലാ
ആഹ് പിന്നെ
പിന്നേ ആഹ് ഒരു ചെറുത് മൂന്നര ആയിക്ക്ണ്. ഓക്ക് അങ്കൽവാടി ചേർത്തണം എന്നാ വിചാരിച്ചിര്ന്നു പിന്നെ ഇപ്പൊ പോവാൻ പോണില്ല്യാന്നാ പറിണത്.
ഏഹ്
ന്ന് കൊറെ ആണ്ട് പോവണം കൊണ്ടാക്കാൻ അതാണ് ഒന്നാമത്തെ. അല്ലെങ്കി കൊണ്ടാക്കു.
ആഹ് ആഹ്
റേ ന ഇതാവണം.
ആഹ് വടെത്തുമ്പോത്ത്ന് പിന്നിം പോവാനാവും.
ആഹ് അതാള്ളത് ഇഞ് ഇപോളെ ചേർത്തണം. നെയ്സറീൽ അട്ത്ത വർഷം ചേർത്തണം. ഉം ചെറിയ കു. പിന്നേ ഇങ്ങക്ക് മഴൊക്കെ ഉണ്ടോ അവ്ടെ?
ദാ മയ പെയ്യ്ണതാ.
അആഹ് നല്ല മഴേ
ആഹ് നല്ല മയെ ന്ന്
ഏഹ് ഇൻകൂണ്ട് മഴൊക്കെ.
അങ്ങന
ഇങ്ങളെ വീട് അവിടെ ഇതൊക്കണ്ടാ അങ്ങാടീള്ള ങ്ങളൊക്കെ ത്?
പോവാണ്ട്.
ഏഹ് ദൊകാവ്സിം ഏഹ് സാധനം വേടിക്കാനൊക്കെ കൊറേ ദൂ പോണേര്ക്കുലേ ഏഹ് അൻ്റെ പിന്നെ വിടെ അടുത്തന്നെണല്ലോ. എല്ലണ്ട് ഉം അങ്ങനെ പോവണ്ട്യ ആവശ്യൊന്നില്ല.
ഏഹ്
ഏഹ് പിന്നെ ഇപ്പൊ നിങ്ങളന്നെ ഉള്ളൂ വീട്ടില്
ആഹ് അല്ലാരും പോയി ഞാൻ തന്നെ ഒള്ളൂ നിഒക്കെ വൈകുന്നേരം നോക്ക്യാ മതി
ഏഹ്
പോഓളം ഒരു പടയ്ക്കാരം
ആഹ് അത് ശരിയാ പോവുമ്പോ ഒരു പട ന്നെണ് പിന്നെ ങ്ങക്ക് കൃഷിയൊക്കെ ഇണ്ടോ
ഇല്ലേ കൃഷി അങ്ങനെഒന്നും ഉണ്ടാക്കാറില്ല ഞളോ പിന്നെ ഒന്നാമത് സ്ഥലോല്ല
ഉം ഞങ്ങക്കും അങ്ങൻതന്നെ കൃഷി ഇണ്ട് കൊർച്ച് ചെറുതായിട്ടൊക്കെ ആ വല്ല്യതായിട്ടൊന്നുല്ല്യ ചെർതായിട്ട് നമ്മള അങ്ങനെതായിട്ടെക്ക ക്കു ഇണ്ടാക്കുന്നല്ലാതെ ഇപ്പ ഞങ്ങളെവീട് പൊളിച്ച് വാടകക്ക് നിക്കാണ് അപ്പൊ പിന്നെ അവ്ടൺ വീട്പ്പണീലാണ്
ഏഹ് എവിടെത്തി വീട് പണി
വീട്പണി ഇപ്പ തുടങ്ങീടൊള്ളൂ തറേട്‌ണെള്ളൂ ഇപ്പ ഗൾഫ് പിന്നെന്ന ഹസ്ബൻഡ് ഗൾഫിലേന്ന് ഇപ്പോ വന്നതാണ് വന്നപ് പ്പളെ നോക്കേത് അപ്പൊ വീട്ടില്ആരുല്ല്യാഅവര ആരല്ല്യാതെപ്പോ നടക്കാൻ പറ്റൂല്ലല്ലോ നമ്മളെഒറ്റകൊന്ന് ആഹ് ന്നെ പ്രത്യേകിച്ച് ട്ട് വേണ്ടേ അപ്പപിന്നെ വൽ ആഹ് അല്ല് ലീവിന് വന്നാണ് ന്നേ പണി കഴി കൊറച്ചൊക്കെ കഴിഞ്ഞിട്ട് പോവാച്ച്ട്ടെപണി കുറച്ചഴിഞ്ഞിട്ട് ഫുള് പണിയൊന്നന്നും കഴിച്ചാ നിക്കൂല കൊറച്ചൊക്കെണ്ട് കഴഞ്ഞിട്ടാണ്ട് പോവാച്ചിട്ട് ആളില്ലാത്ത ആരും ഇല്ലാതാവുമ്പ പിന്നെ
ആഹ് ആഹ് ആഹ്
ആണ്ങ്ങള് ആരും ഇല്ലാതാവുമ്പളേ പണിക്ക് ഉം നിങ്ങളെ വീട് പണിയ് വീടൊക്കെ ആയിക്ക്ണോ നിങ്ങക്ക് ഏഹ് ഏയ് അത്
സവായിനമ്മളെയ് അവ്ടെ തറവാട്ടില് ആള്ണ്ടേ
ഏഹ്
അടെ എളച്ചീളൊക്കെ വരുമ്പം അമ്മക്ക് വേം പോരാ അതോണ്ട് വേംപോന്ന് സുഖാ അല്ലെങ്കി ആർക്കും ചൂട്ണ്ടാവില്ല പോണംന്ന്
ണെ ആഹ് അത് ശരിന്നെ എത്രാആളിണ്ട് അവ്ടെ നിങ്ങക്ക് എത്ര അവ്ടെ എത്ര മക്കളാ ഇവടെ
ഇവടെ ഒൻപത് മക്കളാ
ഏയ്
ച്ഛന്മാര്ണ്ട് രണ്ട് അച്ഛന്മാരുണ്ട് മൂന്ന് നാത്തൂന്മാരൂണ്ട്
ഔഹ് അപ്പ വീട് നെർച്ച് ആളുണ്ടാവോലലേ
ഞാ അവരൊക്കെ പോയിന് മൂത്തച്ഛന്മാരൊക്ക പോയിന്
ഇപ്പ ആരുല്ലഅവരന്നേ ഒള്ളൂ ഇച്ചെറെ എളേച്ചനെൻ ഏഹ്
അപ്പ പിന്നെ ഇൻക്ക് വേഗം പോരണംന്നർഞ്ഞു ഞാന് ഇട്ട് അമ്മക്ക് സുഖത്തേ കൊറേ ആള്ണ്ടാവുമ്പോ എപ്പളും പണിയെയ്ക്കാരം
ആഹ് അഅ് ശര്യാണ്
ഏതാലും നമ്മള് പണ്ടൊക്കെ കൊടുത്തിട്ടെന്നെ വീടിറ്ത്താക്കൂ അപ്പൊ പിന്നെ കൊറച്ച് നേരത്തെ വന്നാ അതല്ലേല്ലേ ആഹ് അന്ന് ഫുള്ള് കൊട്ത്തീനിം മഹറ് മാത്രം വെച്ചിട്ടൊള്ളീനിം
ഏഹ് മഹറ് മാത്രോ
മഹറ് മാത്രം പിന്നെ വെച്ചിട്ടൊള്ളൂ ബാക്കി കൊടുത്തു അഹ് പിന്നെ മക്കളെ സ്വർണ്ണൊക്കെ ഇണ്ടായ്നി അഅ് ഞാൻ പുട്ച്ചെച്ച് ഇപ്പ അതൊക്കെ ഞാന് ഇൻകാ ഇഹ് ഇപ്പ വളണ്ട് കൈചെയിനായി
ഏ അതുകൊണ്ട് പിന്നെ കയിച്ചിലായല്ലോ
അന്ന് ന്റെ അമ്മച്ചി ആർന്ന് അഹ് കൊടുക്കണ്ട കൊടുക്കണ്ടാർന്നോണ്ട് അഹ് കിട്ടി
ഉം എല്ലാ എല്ലാം കൊടുത്താ പിന്നെ
ഇല്ലേ പിന്നെ വാങ്ങിതരൂല കയ്യൂല ഓരെ കൊണ്ട് പറഞ്ഞിട്ട് കാര്യ ഇല്ല
ആഹ് വേഡ്സും തരാൻ കൈയൂല ഇപ്പ സ്വർണത്തിന് വില എത്രാണ് നല്ല വെല റെയിറ്റല്ലേ
ആഹ് നിങ്ങള് ന്നിട്ട് എന്താ ഇങ്ങളെ സ്വർണ്ണം വിറ്റോ
വിറ്റിട്ടില്ല വിക്കണ ഇച്ചിരി നിക്കാണ് വെക്കാന്നാ പറഞ്ഞേ ഞാൻ പറഞ്ഞ് വെച്ചാ മതീന്ന് കിട്ടൽണ്ടാവില്ല പിന്നെ നമ്മള് പോയാ പിന്നെ വെച്ചിട്ട് അയിന് പൈ ഇങ്ങനടക്കണം ബാങ്കില് ക്യാഷ് വെച്ചിട്ടേ ആഹ്
ഇപ്പം ഞാൻ പിന്നെ വെച്ചേക്കന്നെ നീ
ഉം
അത് എത്ര ണ്ടായിട്ടും കാര്യ ഇല്ല തെകയൂലല്ലോ
ആഹ് തയൂല്ല അത്ര തയൂല്ല നിങ്ങടെ കടങ്ങളൊക്കെ വീഡിയോക്കുല്ലേ വീട് പിന്നെ കടം ഇണ്ടായിരുന്നോ വീടിന്റെ ഇപ്പണിണ്ടായിട്ട് താൾ ഇരുവത്തഞ്ചോ എല്ലാ പണിയും കഴിഞ്ഞിട്ട് കൂടിർന്ന്
അല്ല അടിയിട്ടിട്ടില്ല അടി പിന്നെ പിറ്റേ കൊല്ലട്ട് കൈഞ്ഞാരെ ആഹ് ഇപ്പ എല്ലാം കഴിഞ്ഞ് ഇപ്പ ഓരോന്നോരോന്നിങ്ങനെ മുറ്റം സീറ്റ് ഇടാ അങ്ങനത്തെ ഒരോ പണിയക്കെ
ഉം ഉം
നമുക്ക് എത്രട്ടാലുംതീരുല്ലല്ലോ
അയ് ശരിയാണ് പണി എന്താലും അവഡിം ഇവടെക്കെ ആയിട്ടുണ്ട ഇങ്ങനെ പണി അങ്ങനെ നമ്മള് ഫുള്ള് വൃത്തിയിലായി കിട്ടുമ്പോള സമാദ ആഹ് അതേ മാണ അതേമാതിരി ആവണ
എഹുടെ കണ്ട പിന്നെ ഇ
എന്താ വിജയ പൈസ ഇണ്ടെ ഹ ഹ മം
സ്വൈര്യം കൊടുക്കും സ്വർണ്ണത്തിന് വേലണ്ടല്ലോ
ആഹ് വിലണ്ട് പക്ഷെ അത് പിന്നെ കൊടുക്കും മാണ്ട നമ്മള് വെക്ക് ആവുമ്പോ പിന്നെ ഇങ്ങനെ വീട്ടി കൊണ്ടിരിക്കാവും കൊടുത് കഴിഞ്ഞാ പിന്നെ കിട്ടൽ പണിയാണ് പെൺ കു കുട്ടികളാണ് മൂന്നാളാണ് ഇണ്ടായാല് നല്ലതാണ്നു
എത്രണ്ട് സ്വർണം
ഇരുപത് ഒള്ളൂ
ഏ പോരെ ഇപ്പ കഴിയും ഇതത്ര ഇങ്ക് ഇനി വെക്കാണെങ്കിലും കൊറേ കിട്ടലോ നമ്മക്ക് ഒരു പനിശ് ഇന്റത്തു പൈനെട്ട് നി
ഏ ഇപ്പ എത്രായിന്ന് അറിയില്ലട്ടോ നമ്മള് ഇട്ടിട്ട് തേഞ്ഞ്തായില്ലേ അത്രൊന്നും കിട്ടൂല പിന്നെ നമ്മള് ആക്കുമ്പള് ആഹ് പത്ത് വർഷം കഴിഞ്ഞ് നിങ്ങതോ
പതിമൂന്ന്ഴിഞ്ഞ്
ഏ.. പിന്നെ നിങ്ങള് ദില് കുറായോ തോടങ്ങീട്ട് ന്നയിക്കോട്ടെ
ആഹ്
ട്ടയ്മായോ പത്ത് ഇന്നാ ശരി